ആഹ എന്തൊക്കെ എന്തൊക്കെയ സുഖല്ലേ ആഹ സുഖല്ലേ?
അഏ ആഹ സുഖണ്
കേൾക്കണില്ലേ ആഹ അപ്പൊകഴിഞ്ഞ ആഴ്ച വീട്ടുക്ക് ന്നപ്പോ നീ അടെ ഉണ്ടായിരുന്നോ നീ ഇടെല്ല പറഞ്ഞ നീ ടൂറ് പൊയിക്കായിന്ന് പറഞ്ഞല്ലോ എവിടക്കാ പോയിനെ
ഹ എവിടുക്ക്
അക്ക അമ്മാന്റെ മൂന്നാറ് വ മ്മാന്റെ ഫാമിലി മൊത്തമായിട്ട് ഇങ്ങനെ പോയിക്കണ് പി ഉം ഫാമിലിയി ഞങ്ങളൊരു അഞ്ച് ഫാമിലിടന്നു
അങ്ങനെ ഓരോരുത്തേക്കാണോ ക്യാഷ് അതോ ഒന്നിച്ച് ക്യാഷ് അ എങ്ങനെയായിരുന്നു സംഭവം
അത് ഞങ്ങള് ഇങ്ങനെ ഓരോ ഫാമിലി എത്ര വച്ചിട്ട് എടുക്കുക ഞങ്ങൾ റൂമൊക്കെ ഓൺലൈനിൽ ആയിട്ട് ബുക്ക് ചെയ്തിരുന്നു പിന്നെ ഫുഡ് മൊത്തം ഒരു ഫാമിലിക്ക് ഇത്രേ വെച്ചിട്ട് സ്റ്റാ എടുകേരുന്നു ഞങ്ങള് പോണിന്റെ മുന്നെ തന്നെ എന്താ വട്ടവട അവിടെ സ്റ്റേ ചെയ്യന്ന് വിചാരിച്ച രണ്ടു ദിവസത്തെ റൂം എടുത്തിരുന്നു ഇങ്ങനെ റൂമ അത ആദ്യ ഇവിടുന്ന് ഓൺലൈനായി ബുക്ക് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ ബുക്ക് ചെയ്തിന്നു പിന്നെ ഞങ്ങള് ആ ഓ ഭയങ്കര മറക്കാൻ പറ്റാ
അത അതായത് നഞമ്മളെ ചെറു ഉം ഒരുമിച്ച് പൂകാരണം നഞമ്മളെ ചെറുപ്പ കാലത്തൊക്കെകാരപ്പോ നമ്മള് മ്മടെ കൂട്ടിക്കൊക്കെ മ്മാടെ കൂട്ട്കറപ്പ പിന്നെ നമ്മടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മ മള വീട്ടുകാരമായിട്ടൊന്ന അത്ര വലിയ അടുപ്പണ്ടാവില്ല അൊ അതൊക്കെ നല്ലൊ ഇതാണ് നമ്മ ടൂർ പോുള്ളതക്കെ
ആ ഭയങ്കര കു ട്ടികൾക്കും തന്നൊന്ന് പരിചയപ്പെടാനും നമുക്ക് എല്ലാർക്കു ഒന്നും താവൂല അവിടെ രണ്ടിസം സ്റ്റേ ചെയ്തു പിന്നെ ഫയറിങ്ങും പൂളും പാർക്കും അങ്ങനെക്കെ ആയിട്ട് നല്ല അടിച്ചു പൊടിച്ചു ഇപട്ന്ന് ഞങ്ങള് രാ രാത്രി ആയിരുന്നു പോയപ്പോ രാത്രി പിന്നെ രാവിലേക്കല്ല ഫുഡ് ഡ് ങ്ങള് ഉണ്ടാക്കി വെച്ച് പോയി പിനെ പത്തിരി പൊറാട്ട ചപ്പ പതിക്കെ രണ്ട് വിധം ചിക്കൻ കറിയി സാമ്പാറൊക്കെ ഉണ്ടാക്കിട്ട് അയിനെ കൊണ്ടോയി എന്നിട്ട് അവിടുന്ന് ഇവിന്ന് രാത്രി ഒരു പത്ത് മണിക്ക് പൊറപ്പെട്ടു അവിടക്ക് രാവിലെ ഒരു എട്ട് ഏഴ് മണി ഏഴര ക്കായപ്പോ എത്തി അവിടുന്ന് അങ്ങനെ രാവിലത്തെ ചായ കുടിച്ചു പിന്നെ ജെസ്റ്റ് ഒന്ന് രണ്ട് ഒക്ക കണ്ടിട്ട് ങ്ങനെ
ആ ആ അപ്പൊ പോയ സമയത്ത് കുട്ടികൾക്ക് സ്കൂളൊ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ സ്കൂളിൽ എന്തായിുന്ന ലീവ് പറഞ്ഞക്കിരുന്നു അങ്ങനെയൊക്കെ ലീവ് കിട്ടു നിങ്ങളെ സ്കൂളിൽ നിന്ന് അതങ്ങനെ
ആ ഇവിടെ എങ്ങനെ ഞങ്ങള് എന്താ ഒരു ആഴശ ലീവാണ് എന്നൊക്കെ പറഞ്ഞാല് വലിയ പ്രശ്നം ഒന്നുമല്ല പിന്നെ അതി രണ്ട മൂന്ന് ദിവസംക്കെ സ്പോർട്സ് ദിവസായിരുന്നു പിന്നെരു ശനി ഞായറും രണ്ടു ദിവസം സ്പോർട്സ് ഉ പിന്നെ പിന്നെ എന്തായിരുന്നു പിന്നെ രണ്ടു ദിവസത്തെ ലീവ പറഞ്ഞിട്ട് അങ്ങനെ പോയത് അങ്ങനെ വല്യ കൊഴപ്പൊന്നുംണ്ടായിരുന്നില്ല സ്കൂളല്ല ഒന്നും പറഞ്ഞ പിന്നെ നമ്മള് എപ്പോഴും പോകില്ലല്ലോ എങ്ങനെ നോക്കി നമ്മള് പോവല ഉണ്ടാവൂ